ഹലോ
ആ എന്താ പരുപാടി ഉം കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട്
ആ ഞാനിങ്ങനെ വെർതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന് ഫോണിൽ കളിക്ക്ന്ന് ഇതന്നെ പരിപാടി
അതെല്ലെ കഴിച്ചോ
ഓ കഴിച്ച ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ കൊർചേരാം മുന്നേ എണീച്ചിട്ടുള്ളൂ
അതെൽ അതാ എന്ത് പറ്റി ലേറ്റായ്ട്ടയിട്ടാ എഴ്ന്നെക്ക
അത് അങ്ങനെ ലേറ്റൊന്നാവലില്ല പിന്നെ മഴയും തണുപ്പ പ്പക്കായംകൊണ്ട് അങ്ങനെ ഒറങ്ങിപ്പോയി
അങ്ങനെയാവുംലേ
ഉം പിന്നെയാണെങ്കിൽ ഉമ്മ ഒരുവട്ടം വിൾച്ചപ്പോ ഞാൻ അറിഞ്ഞിറ്റില്ല ഞാൻ ആ എണീക്കാന്ന് പറഞ്ഞിക്കാലോ പക്ഷെ ഞാനറിഞ്ഞിറ്റില്ല ആഹ എന്നിട്ടും പിന്നുമ്മച്ചി ഉമ്മാക്ക് ദേഷ്യംപിട്ച്ചിട്ട് ഉമ്മ വിൾച്ചില്ല ആഹ് ഒർങ്ങി തീർക്കട്ടെന്ന് വിചാരിച്ച്ന്ന് പർഞ്
ഉം ഉം
എണീച്ചപ്പോ ഞാൻ ചോയ്ച്ച് എന്തേനും വിളിക്കാതേന്ന് ചോയ്ച് പണിയൊക്കെ തീർന്ന് അപ്പൊ എനിക്ക് പേടിയായി അയ്യോ ഇനിയിപ്പൊ ദേഷ്യം പിടിക്കോ അന്നേരം പറഞ്ഞ് ഇന്റെ ഒർങ്ങി കയ്യെ ട്ടെന്ന് വിചാര്ച്ച് അവോണ്ടന്നെ വിളിക്കാത്തെ
ആഹ് ആഹ് ആഹ്
ഓഫീസിലാണോ ഇള്ളെ
ഓഫീസിലാണ് ള്ളത്
ഫ്രീ ആണോ അപ്പോ അതുകൊണ്ടാണോ
ആഹ് ഫ്രീയാണ് ആഹ് ഫ്രീയാണ് ഇപ്പ അതാ വിളിച്ച ഉം
പിന്നെ എന്തൊക്കെ
പിന്നെ ന്താ അങ്ങനെയൊക്കെ പോകുന്നു
ഉം ഞാനക്ക് ഓരോരോ കാര്യങ്ങള ഇങ്ങനെ നോ ക്കായിരുന്ന സോഷ്യൽ മീഡിയയില് ഇത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഓരോരോ കാര്യങ്ങള്ൾ കണ്ടിട്ട്
ഔ തുറക്കാൻ വയ്യാലേ
ആഹ് അത് ഓരോരോ കാ കാര്യങ്ങള് അവര് ചിലവര് സംസാരിക്കുന്ന കേൾക്കുമ്പോം അവരെ സപ്പോർട്ട് ചെയ്യാനും തോന്നും ചിലവരുടെ അവർ ചെല അവരുടെ കളികളൊക്കെ കാണുമ്പോൾ എന്താണ് വെറുതെ പറയ ആഹ പറയപ്പിക്കാനായിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ടോ ന്ന് തോന്നുന്നു പക്ഷെ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് നല്ല രീതി രീയില് ജീവിക്കുന്നവര്
ആഹ് അതാണ്
ഇരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് പക്ഷെങ്കില് ഭയങ്കര സോഷ്യൽ മീഡിയ കയ്യിലെടുത്തിട്ട് ബാക്കിയുള്ളവരെ കാണുന്നവർക്ക് ഇരു അത്യാവശ്യം തോന്നിപ്പിക്കുന്ന രീതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയില് കൊണ്ടുപോകുന്ന
കൊണ്ടു പോകുന്നവര കൊറവാണ് നല്ല ആൾക്കാാര് ഭയങ്കര കുറവാണ്
അതന്നെ നല്ല ആൾക്കാര് കുറവാ ഒന്നാമതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോശപ്പെട്ട രീതിയിലാണെങ്കിലും ഫേമസ് ആവുകയും പൈസ ഉണ്ടാ ക്കെ ചെയ്താൽ മതി
മോശപ്പെട്ട രീതിയിലാണോ നല്ല രീതിയിലാണോ ഫേമസ് ആവേണ്ടേ എന്നുള്ള ഒരു ബുദ്ധിയും ഒരു വിവരവും ഒന്നും ആർക്കുല്ല
നാ പൈസ കിട്ടുന്നത് അപ്പൊ എന്തായാലും വേണ്ടില്ല പൈസ മതിള്ള വൈബിലേ
പൈസ കിട്ടുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയൽ ആൾക്ക ആൾക്കാരുടെ മുന്നിലെ കോമാളികളൊന്നായാൽ-
കൊഴപ്പല്ല അതാണ് അതാണ് അഹ് ചെയൻ പറ്റണ്ടല്ലോ അപ്പൊ ആൾക്കാർക്ക് എന്തായാലും കുഴപ്പല്ല എന്തും പറയാ ആരെയും പറയാ ഒരു പ്രശ്നൊല്ലാ അങ്ങനത്തെ ഒരു ഇതായി പോയി ഉം
ത്രീയോപ്പ് അപ്പോ ആണെങ്കിൽ ഒരു പരിപാടിയൊക്കെ റീൽസിലൊക്കെ ഫുള്ള് ഫേയിമസ് ആയിട്ട്ണ്ടാവുമല്ലോ എനിക്ക് സ്ഥലം അറിയില്ല എവിടെയാണ് ഏതൊരു സ്ഥലത്ത് എന്തോ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പരിപാടി ഏതോരു ദിവസങ്ങളിൽ വെക്കും എന്നിട്ട് അവിടെ ഇങ്ങനെ നല്ല രീതിൽ സാരിയൊക്കെ ഇട്ട് ഒരുങ്ങി പൊട്ട ട്ട് മേക്കപ്പക്കെ കെട്ടിട്ട് ആണുങ്ങൾ അങ്ങനെ
ആഹ് അതെ അതെ ഒരു വിളക്കെ ടുക്കണ്ട സ്ഥലാണ് ആഹ് ആൺകുട്ടികള് പെൺവേഷം കെട്ടിട്ട് വിളക്കെടുക്കുക അതൊരു ചടങ്ങാണ് ഇപ്പേ ഉം ഉം ഉം
അപ്പൊ ഞാനങ്ങെ ചിന്തിക്ക അപ്പ അതില് വലിയവരായിട്ടുള്ള ആൺകുട്ടികൾ അങ്ങനെ പോകുന്നതൊന്നും അവർക്ക് തന്നെ ഇഷ ടത്തിന് അവര അങ്ങനെ തന്നെ ആയിപ്പോയിട്ട് തന്നെ പോകുന്നതാണ് വിചാരിക്ക പക്ഷെങ്കില് അമ്മമാരൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാവൂലേ ബ ആൺകുട്ടികളെൊക്കെ സാരിയ കുടിപ്പിച്ച് പാവാടിയും അങ്ങനത്തെ ബ്ലൗസ് ഒക്കെ പോലത്തെ ചെറിയ മക്കള് കയ്യില എടുക്കാൻ പറ്റുന്ന മക്കളെയൊക്കെ ഏഹ്‌ പൊട്ടൊക്കെ തോടിപ്പിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടിപ്പിച്ചിട്ട് ആൺകുട്ടികളെ അങ്ങനെ കൊണ്ടുപോകുന്നു അമ്മമാർക്ക് അതൊരു ഇഷ്ടം പോലെ ഒരു ചടങ്ങ് പോലെ അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യ ൽ അമ്മമാര് തന്നെയാണ് അവരെങ്ങനെ നാശാക്കുന്നതും അവരെ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തിക്കുന്നതും അപ്പം വലുതാവുമ്പ അവർ നമ്മക്കു തോന്നും ആ പെൺവേഷം കെട്ടിയിട്ട് അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് നല്ലത് തോന്നും. അവര് അവരുടേതായിട്ടുള്ള രീതിയില് നട നടത്തുന്നില്ലല്ലോ-
അതാണ് അതാണ് പക്ഷേ ഒരു ബുദ്ധി- പ്രായത്തിന് മുന്നേ ഇവരുടെ നഷ്ടത്തിന് ചെയ്യിപ്പിക്കുമ്പോ അതാണ് ഒരു ബുദ്ധിമുട്ട്.
ആ മാത്രല്ല ഈ അമ്മമാർക്കൊന്ന് ചിന്തിച്ചാൽ പോരെ ആൺകുട്ടികൾ ആൺകുട്ടികളുടെ രീതിയില് നടക്കുവാ പെൺകുട്ടികൾ- പെൺകുട്ടികൾ പെൺകുട്ടികളുടെ രീതിയിൽ നടക്കാം ഇനിയിപ്പോ കുറച്ച്- വലുതായിട്ട് അവർക്ക് തന്നെ അവര് അങ്ങനെയല്ല നടക്കേണ്ടത് അവര്- ആൺകുട്ടിയായിട്ടല്ല ജനിക്കേണ്ടത് പെൺകുട്ടിയായിട്ടായിരുന്നു. അവർക്ക് തന്നെ തോന്നിയിട്ട് അവര് തന്നെ മാറുന്നാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരെ കുറച്ചുകൂടി- ബുദ്ധിമുട്ടിക്കാതെ അവരെന്തെങ്കിലും ആയിട്ട് ജീവിച്ചോട്ടെ നമ്മളൊന്നും പറയണ്ടന്നുള്ള ഒരു രീതിയിലാവാ- പക്ഷേ ഈ ജനിച്ചു വരുന്ന കുട്ടികളെ തന്നെ ഇതിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന അമ്മമാരെ കൊണ്ടാണ് കുറെ പോകും. കരിങ്ങിനെയായി- പോന്നന്ന് അറിയിൽ കണ്ടപ്പോ എനിക്കന്ന് തോന്നി ഉം എന്താ ചെയ്യാ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ട്രാൻസ്ജെൻറേഴസ് ഉണ്ട് പിന്നെ-
ചിലവരെ എന്നുവച്ചാലേ ഉം- ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഒന്നും അവർ ജീവിക്കാൻ ഒരു സുഖം പോലെ പെണ്ണായിട്ട് കഴിഞ്ഞാ പിന്നെ വേറെ പല ജോലികളും ചെയ്ത് ജീവിക്കും. ക്കല്ലോ ആഹ്‌ ഒരു സൗകര്യം കണ്ടിട്ട് ആണുങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അല്ലാതെ അവരെ- ടോൺ മാറിയിട്ടോ അല്ലാതെ- സ്ത്രീ ഹോർമോൺ കൂടിയിട്ട് ട്രാൻസ്ജെൻഡർ ആവുന്നവർ മാത്രമല്ല ഈ ജോലി ചെയ്യാലോ എന്ന് വിചാരിച്ച് മാറുന്നവരും- അത് നിറയെയുണ്ട്.
ഇപ്പോ മാത്രല്ല എല്ലാവരും സോഷ്യൽ മീഡിയ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതിലൂടെ ഓരോരോ അറിവുകളും കാര്യങ്ങളും കിട്ടു- കിട്ടുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് ഇപ്പോ ജീവിതം ആണ് ഇപ്പോ ലോകത്തില് ഇങ്ങനെ- ക്യയാണ് സംഭവിക്കുന്നത് മനസിലാവുന്നുണ്ടല്ലോ അപ്പോ ഒരുപാട് ആളുകള് നോക്കി മ്പോ കൊറേ പേര് സോഷ്യൽ മീഡിയയിൽ കൊറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് പിന്നെ നല്ല നല്ല ആൾക്കാരൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന നല്ല രീതിയില് സപ്പോർട്ട് ചെയ്തിട്ടും വോയ്സ് ഓവറ് കൊടുത്ത് വീഡിയോ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സംസാരിച്ചു കൊണ്ട് വീഡിയോ ഇടുന്നിണ്ട് അപ്പോ അതിനൊരു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊര് തോന്നലുകള് വെരുമ്പോ അവരെ എന്നാ പിന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിണ്ടാവും എനിക്ക് ഇങ്ങനെ ആയ മോശം ഒന്നും ഇല്ലാന്ന് തോന്നിട്ട് പോവുന്ന ആൾക്കാരിണ്ട് പണ്ട് പണ്ടൊക്കെ ആണെങ്കി തീരെ സപ്പോട്ട് ചെയ്ല്ലായിരുന്നല്ലോ ഭയങ്കര എതിർ
പട്ടികളെന്നെ എറിയുന്ന പോലെ ആൾക്കാര് കല്ലെറിഞ്ഞ് ഓടിച്ച കാലം ഇണ്ടായിരുന്നു
ആഹ് പക്ഷേ അങ്ങനെ ശരിക്കും പറഞ്ഞാ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അവരെ പക്ഷേങ്കില് ഇങ്ങനത്തെ ആഹ് ആഹ് നമ്മള് ഒന്ന് ചിന്തിച്ച് നോക്കിയാല് അവര് അവരടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന് അവരെന്തെങ്കിലു ഒക്കെ ആയിക്കൊട്ടെ പക്ഷേ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയില് സോഷ്യൽ മീഡിയയിലോ അതിലൊക്കെ കെറുമോ എന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നെ നല്ല രീതിയില് ജീവിച്ചാ പോരെയെന്ന് തോന്നിപ്പോം
മ് പിന്നാ ഇപ്പോ തന്നെ ഒരുപാട് വല്യയ വല്യയ ഫേമസായിട്ടുള്ള ഒരുപാട് പേരില്ലേ ഏയ് ജാസിയും ആ ജാസി ജാൻമണി പിന്നെ മറ്റേ ആഹ് അവരൊക്കെ പക്ഷേ അവരുടെയൊക്കെ റീലൊക്കെ കാണാൻ കോമഡിയാണ് നമു
അതാണ് നമുക്കു എന്റർടെമെന്റ് ആയിട്ട് കാണാം അവര്ക്ക് കോണ്ടെന്റ് ആവും ക്യാഷും കിട്ടും അത് തന്നെ
ക്യാഷും കിട്ടും നമുക്ക് വെറുതെ കണ്ടിരിക്കാം പക്ഷേ അത് ഒരുപാട് പേര് എതിർക്കുന്നവരും ഇഷ്ടപ്പെടാത്ത കമന്റൊക്കെ എന്തൊക്കെയോ വൃത്തികെട്ട കമന്റൊക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്
ഉം ഉം ഉം
നമ്മക്ക് കുണുമ്പോ ഒരു ചിരിക്കാനും അവരെ അയ്യേ എന്ന് പറയാനുള്ളോര് ഇതേ നമ്മള് ചെയ്യിന്നുള്ളൂ ക്ഷെ ഒരുപാട് ബുദ്ധിമു ട്ട് തോന്നവര് പിന്നെ അങ്ങനെ അത് കണ്ടി മൻസായിട്ട് ചെറുപ്പത്ത് തന്നെ പെൺവേഷം കെട്ടുന്ന ഒരുപാട് ചെക്കന്മാരൊക്കെ ഇപ്പൊണ്ട് എത്രയോ കണ്ടാല് ചെ ക്കന്മാരായിട്ട് തന്നെ കാണുമോ? ആ ചെക്കന്മാരുടെ കോല ത്തില് അവരെ അടിപൊളിയാണെന്ന് തോനുന്ന ആൾ ക്കാര്ന്നെ വെറുതെ തന്നെ വേഷം മാറി താടിയൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് ബോഡിയെക്കെ ട്രാൻഫറ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് സർജറിയൊക്കെ ചെയ്തിട്ട് പെൺവേഷം ഇട്ടിട്ട് ആകെ കോലക്കേടാക്കിയിട്ട് ജീവി
അതാണ് നമ്മള് സർജറി ഇത് ഇപ്പം ഭയങ്കര ചെലവാട്ടോ നല്ല ചെലവും പെയിനും ഒക്കെയാണ് എന്നാലും ആൾക്കാര് പിന്നീടുള്ള അതുപോലെ ഏൺ ചെയ്യാലും അങ്ങനെ ജോലി ചെയ്ത് ഏൺ ചെയ്യാലോന്ന് വിചരിച്ചിട്ട് ചെയ്യുന്നവരൊക്കെയാണ് ഒരുപാട് ഇപ്പം ഇള്ളതൊക്കെ
ആൺകുട്ടികളാമ്പോ ഒരുപാട് കാര്യങ്ങള് അവരടെ തലയിലേക്ക് വെരിയാണ് പതിനെട്ട് വയസ് കയിയുമ്പത്തേക്ക് അവരുടെ എൻജോയിമെന്റ് ഒക്കെ നിന്ന് പോയി പിന്നെ ഫുൾ ടെൻഷ നാണ് ഒരു ജി ഒരു ഇത് നോക്കണം ഒര് ഫാമിലി നോക്കണം അവര് നല്ല രീതിയില് ഒര് ജോബും ഇല്ലെങ്കില് അവർക്ക് ജീവിക്കാൻ പറ്റൂല്ല ആൾക്കാരുടെ മുന്നില് മോശവാണ് എന്നുള്ളൊക്കെ ഒരു തോന്നല് കൊണ്ട് ഫുൾ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്താണി ഇവർക്ക് ഇങ്ങനത്തെക്കൊരു ഐഡിയ വെര്യ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരുത്തരായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്
ഉം അതാണ് അതാണ്
അപ്പ പിന്നെ അങ്ങനത്തെ രീതിയിലേക്ക് മാറിയാ കൊഴപ്പയില്ലല്ലോ ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം ആര് എല്ലാരും ഇപ്പം എല്ലാരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരു മോശോന്നല്ലാന്ന തോനുന്നേ എല്ലാർക്കും
ആൾക്കാര് പ്രത്യക്ഷത്തില് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇവരെ കണ്ടാ ഒരു ഇഷ്ടക്കേടും ഒരു തമാശേം കളിയാക്കലൊക്കെ തന്നെയാണ്.
ആ കളിയാക്കലക്കെ മനസ്സിലുണ്ടെങ്കിലും അങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ അവരൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും അവര് ഏ ഒരു പരിധി വിട്ട് പറഞ്ഞുകൊടുക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കുറവാണ് നല്ല രീതിൽ പറഞ്ഞോടുക്കുന്നത് വെറുതെ ഇല്ലാത്ത കാര്യത്തിന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട് സാ ഇപ്പ എല്ലാരും ഇപ്പ നമ്മള് ആഹ് ഗേൾസ് തന്നെ ഗേൾസിനെ വിവാഹം ചെയ്യാം ബോയ്സ് ബോയ്സിനെ തന്നെ വിവാഹം ചെയ്യാം അല്ലേ ലസ് ബിയെന് ഗെ എത്രയായി ഇപ്പൊ ആ അധികരിച്ചു വരുന്നതേ.
അതാണ് അതാണ്.
ഉം
എന്ത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇപ്പൊ പൊ ഇൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പെണ്ണ് വെറുതെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്യാ
ആ മറ്റേ അതുപോലെ തന്നെ ആ അത് പിന്നെ കൊറഓക്കെ അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ എങ്കിൽ അത് അത് ഇൻസ്‌ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതില് ഏ സോഷ്യൽ മീഡിയലും, ഇൻസ്റ്റാഗ്രാമിലും, യൂട്യൂബിലൊന്നും, ഇടാണ്ട് ആരും അറിയാതെ നല്ലേ രീതിൽ അവരുടേതായി ജീക്കുന്നരുണ്ട് അടിപൊളിയായിട്ട് തോന്നിക്കുന്ന രീതിൽ ജീവിക്കുമ്പോ അവർക്ക് വേറെ ആൾക്കാർക്കും ഇതുപോലെ ജീവിക്കാം അത് കുഴപ്പില്ല എല്ലാരും സപ്പോർട്ട് ചെയ്യും അതൊക്കെ ഇപ്പൊ ഈ ജനറേഷനിൽ നോർമൽ ആയിട്ട് വരുന്ന ഒരു കാര്യണെന്ന് തോന്ന സമയത്ത്
അവിടെയാണ് ഒരു പ്രശ്നം അതാണ് അതിലുടാണ് ഒരു പ്രശ്നം ഉള്ളത്.
ആ നമ്മളിപ്പോ പെ ഫേമസ് ആയിട്ടുള്ള അദില നൂറ അവരൊക്കെ എല്ലാരും കാണുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന്ണ്ട് അപ്പ അവര് ഒരുപാട് വീഡിയോസ് ഇടുമ്പോം വേറെ അതുപോലെ ആഗ്രഹള്ള സ്ത്രീകള് ചെലപ്പം ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലാന്ന് തോന്നിയാ ചിലപ്പ അവര്ടെ ഇഷ്ടങ്ങള് ഒതുക്കി വെച്ച് നങ്ങനെ വേണ്ടാന്നത്തെ രീതിലവരന്നെ മൈന്റില് നല്ല കാര്യങ്ങള്ചിന്തിച്ച് ചെലപ്പം മാറാൻ പറ്റുന്ന ആൾക്കാര്ണ്ടാവും പക്ഷേ ഇങ്ങൻത്തെ കാര്യങ്ങളും
ഇത് അടിപൊളിയാ ന്ന്കാണിക്കുന്നത് പോൽതൊരു ഫീച്ചർക്യയാണ് അവര് ചെയ്യുന്നത് അതില്ലാ
ആഹ് അപ്പ അവര് അങ്ങ് കാണ് മ്മ അന്നാ പിന്ന കൊയ്പ്പില്ല അങ്ങൻ താൾക്കാര്ണ്ടല്ല ഇലോകത്ത്ന്നുള്ള തോന്നല് വരും ഉം
ഉം ങ്ങനെ
എന്നാ ശെരിട്ടാ ഞാനിപ്പ വിളിക്കാ അയൽവാസി വന്നിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കാ ക്ക്ന്നെന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ
ആഹ് ശരി അയിക്കോട്ടെ